ഹലോ കേൾക്കില്ലേ ഉ ചായൊക്കെ കുടിച്ചോ
ഇല്ല ഞാൻ നേഴ്സിംഗ പഠിക്ക അപ്പൊ ഇന്നലൊക്കെ എക്സാ മായിരുന്നു
ആ ആഹ് ശരി
വീട് എവിടെയാ
വീട് കോഴിക്കോട് ആ ഭാഗത്ത്
ആണോ എന്ത് യ്യുന്നു
എ ഹൗസ് വൈഫാണ്
ആണോ ഫുഡൊക്കെ കഴിച്ചാ
ഓ ഫുഡ് യച് ഇയാള്പഠിക്കാണ്
ആഹ പഠിക്ക ബാംഗ്ലൂര്
ആഹ അയ്ശരി ഇപ്പൊ അവിടെണള്ളത് അതോ നാട്ടിലോ
ആ ബാംഗ്ലൂർ നാട്ടു വിടത്തില്ല എക്സാം കഴിഞ്ഞു ഇരുവാന്തിീയതി ക്ലാസ് ഉള്ളൂ പക്ഷെ നട്ടിടു
ഇട
വീട്ടിലാരെക്കെയുണ്ട്
വീട്ടില് മൂന്ന് മക്കളുണ്ട് ഞാൻ ഞാനും ഹസ്ബൻഡും മക്കള ഇന്ന് കുട്ടികള് പഠിക്കുകണെങ്ക മൂത്താള് പ്ലസ് വണ്ണ് രണ്ടാള് പ്ലസ് വണ്ണിലേക്കാണ് ഒരാള്െ ചെറിയ ആളെ എട്ടിലും
ഓ ക്ലാസ്സിൽ പോയോ
ഇന്ന ഇ ഇന്ന് ഇപ്പൊ മഴയിട്ട് ഇവിടെ അവധിയാണ്
ആഹ ശരി ശരി ആഹ
കൊറെയ അങ്ങോട്ട് പോയിട്ട് കൊറയപ്പൊ
ആഹ് രണ്ടു വർഷായി
ആഹ് അപ്പൊ നാട്ടിൽ വന്നതിൻ്റെ ശേഷം വന്നിട്ടെ ഇല്ല
അല്ലല്ല വന്നിട്ടുണ്ട് സ
ആഹ ആഹ അഹ വീട്ടിലാരൊക്കെയുണ്ട്
അപ്പ ഉണ്ട് ഒരു ചേച്ചിയുണ്ട് ചേച്ചി നേസിങ് പടിക്ക.
ആഹ് ശരി ആഹ്.
ആഹ്
എക്സാം കഴിഞ് എക്സാം കഴിഞ്ഞട്ടുണ്ടാവില്ലോ ഇപ്പൊന്നിട്ട് ലീവ് ആയിരിക്കൂല്ലേ.
ആ ഒരു വർഷം രണ്ട് എക്സാംണ്ട് ഒരു ഇയറില്. രണ്ട് ഇയറിലെ എക്സാം തീർന്നു ഇപ്പം സെക്കൻ് ഇയറിലെ ആദ്യത്തെ എക്സമാ ഇഞ് ഒരെണ്ണണം കൂടി ഉണ്ട് അത് ആറു മാസംഴിയുമ്പഴാ.
ആഹ് ആഹ് ശരി.
ആഹ് ഒരെണ്ണഠ തീർന്ന്.
ആഹ് ആഹ് പ്പന്നാലും ക്ലാ ക്ലാസ്സ് ഇണ്ടാവോ എന്നും. എന്നും പോവാന്ണ്ടാവോ ക്ലാസ്സിന് പോവാൻ ഇണ്ടാവോ അങ്ങനെ.
ആഹ് ഒണ്ടൊണ്ട് ഇപ്പം ഇഞ്ഞിപ്പ പ്രാ
എങ്ങനെ.
പ്രാക്റ്റിക്കലൊണ്ട് ഇങ്ങനെ ടീച്ചർമാര് കൊസ്റ്റിയൻ ചോയിച്ചിട്ട് അങ്ങെൻ അതുംകൂടിയുണ്ട്. അത് കഴിഞ്ഞിട്ട് സ്ഥിരം ക്ലാസ്സ് കാണും
ആഹ് ആഹ്.
ഉം ഉം.
അവ്ടെ വേറെ ഫ്രണ്ട്സാളൊക്കെ ഇണ്ടെയ്ക്കുലെ കൂടെ.
ഹലോ.
ആഹ് എടക്ക് റേഞ്ച് എന്തോ പോണ് ണ്ടോ.
ആഹ് ഇവ്ട്ത്തെ ഇവിടെ റെയ്ഞ്ചിന്റെ പ്രശ്ന ഉണ്ട്.
ആഹ് അയ് ശരി.
പ്പെ കേക്കാവോ
ആഹ് ആഹ് കേൾക്കാ
കുട്ടികള് സയൻസ്സാണോ എടുക്ക്ണേ.
അല്ലല്ല കൊമേയ്സാണ്.
ആണോ ചേട്ട്നെന്തെയ്യ്ന്നു
അത് വീടിന്റെ എല്ലാവർക്കും ഇട്ക്കും ടൈൽസിന്റെ പണി വീടിന്റെ എല്ലും. തേപ്പ് പടവ് എല്ലാ വ
ആണോ അപ്പൊ പോയേക്കുവാ.
ആഹ് പ്പൊ പോയിണ് രാവിലെ പോയിണ് ഞ് അവ്ടെ മഴയാതോണ്ട് ചെൽ പ്പൊ ലീവ് ആയിക്കൂടായുല്ല.
ഉം നല്ല മഴയാണോ.
ആഹ് മഴ തന്നാണ് ഇന്നലെ ഇന്നലെ നല്ലൊരു വെയ്ല്ണ്ടേയ്നു.
ആണോ
ആഹ്
സ്വന്തം വീ
ആഹ് ഞങ്ങള് ഇപ്പൊ റെന്റിനാണ് നിക്ക്ണത് സ്വന്തം വീട് ഇട്ത്തിനു ഇപ്പ പിന്നെ വര് ലോണിന്റെതൊക്കെ ഇണ്ടായ പ്പൊ ആ വീട് കൊട്ത്ത് ഇപ്പന്നിട്ട്പ്പൊ റെന്റിനാണ് സ്ഥലം വാങ്ങി പാതകംപ്പ ഇട്ട് വെച്ചിണ് വീട് ഇട്ക്കണം.
ഓഹ്
ഇഞ് എപ്പൊയാ ചായ കുടിക്കലൊക്കെ എപ്പളാ.
വടെ മെസ്സില് ഫുഡ് അത്ര നല്ലതല്ല അ അപ്പ നമ്മള് ഇവ്ട്തന്നെ ഉണ്ടാക്കുവാ റൂമിത്തന്നെ ഉണ്ടാക്കുവാ.
ക്കുവാ ആഹ് ആഹ് വേറെയും കുട്ടികള് ഇണ്ടാവൊല്ലല്ലാ കൂടെ.
ആഹ് ഉണ്ട് ഉണ്ട്.
ആഹ് ആഹ്
ഒന്നിച്ച് ഉണ്ടാക്കും.
ആഹ് ആഹ് അതാ നല്ലത് അങ്ങനെ ആവുമ്പള് പിന്നെ
ഉം അവട്ത്തെ ഫുഡ് കഴിച്ചിട്ട് എപ്പഴും ഛർദിയെല്ലു ആണ്
ആഹ് ആഹ്
അപ്പം ഹോസ്പിറ്റി പോയി കഴി
ആഹ് അതന്നെ
ഉം
ഞ്ഞീ വേറെന്തെക്കെ?
ചേച്ചിടെ ചേച്ചിയുടെ വീട് എവിടെയാ?
എൻ്റെ വീട് ഇവടെ എട്ത്തന്നാണ് അയിനാത്രം ദൂരല്ല ഇവട്ന്ന്.
ആണോ അവടെ ആരക്കെണ്ട്?
അഒടെ ഇൻക്ക് രണ്ട് ബ്രദർ ആണ്.
ആഹ്
പിന്നെ ഞാനൊരു മോളൂ ഉമ്മേ ഇപ്പിം.
ആഹാ
ഇവടെ ഹസ്ബൻ്റെ വീട്ട്ല് ഏഹ് ഒര് അനിയനുണ്ട് ഒര് ന എള ഏഹ് പെങ്ങളും ഉണ്ട്. ഇവരൊക്ക കല്യാണം കഴിഞ്ഞ് എല്ലാര കല്യാണം കഴിഞ്ഞതാണ്.
ആണോ അവരൊക്കെ അവടെ തന്നെയാണോ അതോ?
ആഹ് കൊർച്ച് ഇപ്പ ആദ്യം നമ്മള് താമസിച്ചീനേ എല്ലാരും അട്ത്തട്ത്തേനു നാ ത്തുന്റെ വീടോ നമ്മള വീടോ എളച്ചഛന്റെ വീടൊക്കെ ഇപ്പ നമ്മള്പ്പം ഇങ്ങോട്ട് മാറിയപ്പം കൊർ ച്ചൊരു ദൂരാണ് എന്നാലും പോയി വരാ നല്ല ദൂരല്ല നല്ല കൊർച്ചൊരു ദൂരാന്നള്ളു.
ആഹ്
ആദ്യം എല്ലാരും തൊട്ടടുത്തേനു.
ആണോ?
ഉം
ഉം ഉം പിള്ളാരെ പ്ലസ് ടു കഴിഞ്ഞിട്ട് എത്ത്നാ?
ഹേ പ്ലസ് വൺ ഏതാ ഇത് ഇഞ്ഞിപ്പം പ്ലസ് വൺലേക്കാണ്.
ആഹ് പ്ലസ് ടു കഴിഞ്ഞിട്ട് എന്തിന് ചേർക്കാനാ?
എങ്ങനാന്നുള്ളേ അറിയൂല എന്തിനെങ്കിലും ചേർക്കണം എന്താലും കൊർ പട്ച്ചിട്ടൊക്കെ എന്തായാലും നമ്മളൊ ക്കെ മാതിരിയാകണ്ട മേഗം എന്തെങ്കിലുക്കെ പട്ച്ചിട്ടൊക്കെ മാരേജക്കെ നോക്കുള്ളു.
ആഹ്
നമ്മളെ പ്രായത്തിലക്കെ വേഗം കല്യാണം കഴിയണോണ്ട് ഇപ്പളാണ് തോന്നുന്നത് വേണ്ടില്ലേനി പട് ച്ചാമദേനി ന്ന്ള്ളത്
ആ
ഇപ്പഞ്ഞാന്ന്ട്ട് ഏതായാലും മക്കള് പോയാല് ഇപ്പം ഫ്രീ ആയതുകൊണ്ട് ഞാ പിന്നെന്താട്ട് കമ്പ്യൂട്ടർ കോഴ്സ് ഇണ്ടല്ലോ.
ആഹ് ആഹ് ആഹ്
അതും ഫാഷൻ ഡിസൈനിങ്ങുംങ്ങനെ പഠിക്കാൻ വേണ്ടി പോക്ണ്ട്.
ആഹ് അത് നല്ല കാര്യ.
ആഹ് ഏതായാലും ഓര് പോയാല് ഞാൻ ഏതാലും ഫ്രീയാണ് അപ്പൊ വെറുതെ വീട്ടിലിരിക്കല്ലേ. അപ്പ പിന്നെപ്പ ഇങ്ങനെ ഒരു മാസ ആയിട്ടൊള്ളൂ തൊടങ്ങിട്ട് എട്ട് മാസത്തെ കോഴ്സ് താണ് ആഹ് ആഹ് പോയിട്ട അങ്ങട് ചെന്നിട്ട് പടിക്ക ആഴ്ച്ചേൽ മൂന്ന് ദിവസം ക്ലാസ്ണ്ടാവുള്ളു.
ആണോ എന്നക്കെയുണ്ട് ക്ലാസ്സ്?
ചൊവ്വ, വേഴം, ശനിയാണ് ഇന്ന്ല്ല നാളെ ഇണ്ട്.
ആളെണ്ടല്ലേ ആഹ് മഴയായിട്ട് പോവാൻ പറ്റോ?
ആഹ് പോവല്ണ്ട് ഇന്നലക്കെ പിന്നെ മഴ ഒരു കൊറവ്ണ്ടേയ്നു. ഇന്ന് ഇപ്പോ ഇന്ന് അഒടെ ലീവ് ആണോന്നുണ്ട് മഴ അതൊണ്ട് ലീവ് കൊടുത്തോണ്ട്ന്ന് അഒടിം ലീവ് ഉണ്ട്ന്ന് മെസ്സേജ് വന്ന്ണ്.
ആ. നമ്മടെവിടെ മഴയൊന്നുല്ല.
ആ, ഇവിടെപ്പത കൊറച്ചുസായിട്ട് മഴന്നെയാണ് ഇന്നലെ മാ ത് കൊറച്ചൊരു തെളിച്ചണ്ടിനി. ഇന്നല്ല ഇന്നയിനിപ്പോ എവിടക്കോയ്നി മണ്ണിടിച്ചിലതൊക്കണ്ടായിനലോ അതാണ് ഒന്നാമ്മത്തെ വയനാട്.
ആ, ആ, ഉണ്ടായിരുന്നു.
ഇവിടെന്നല്ലൊന്നുല്യ ഞാൻ പറ അധികം ഇവര് ലീവ് തര് ണന്ന് ഏ, മഴ അധികം. ക്കെ അവിടെ ഇണ്ടാവലില്ല. ഇന്നെന്താ അറിയില്ല ഇന്ന് മഴന്നെയാണ്. മക്കക്ക് അവധി കൊടുക്കണന്നൊക്കെ നല്ല വെയിലറയ്ക്കിലിണ്ട്.
ഹ ഹ.
ക്ക്ൾയിളള്ള ദിവസം. ആ. ഉണ്ട് ഒരാളിണ്ട്പ്പോ ഹസ്മ്പന്റ് അങ്ങട്ട് പണിക്ക. കുമ്പോണ്ട് തറവാട്ടിലേക്ക് അവിടേക്കു അയിന്റെ കൂടെ പോയിണ്. സ്കൂൾ ലീവായപ്പോ തന്നേയ് അയിന്റെ കൂടെ പോണം. ഒരാളിവിടെയ്ണ്ട് മോന് പിന്നെ അവിടെ ദർസ് സിലങ്ങനെ പഠിക്ക്ണ്ട്. മദ്രസിൽ അങ്ങനെ ഉസ്താദിന്റെ ഇതില് ഇപ്പോ അവിടെ നിന്ന് പഠിക്കലാണ്. ഒരാഴ്ചേ, രണ്ടാഴ്ചേ കുടുംബളങ്ങനെയൊക്കെ ഒരു ദിവസം വരൊള്ളൂ.
വരൊള്ളു, ഓകെ. രണ്ട്പെണ്ണും ഒരാണു ആണോ.
ആ, ആ, ചെറിയാള് എട്ടിലാണ് ഇന്നിപ്പോ.
ആ
ഏ..
രണ്ടു പേര് പ്ലസ് വ ണികേറാൻ പോവുന്നിലെ അവര് ടിൻസാ.
അല്ലല്ല, അത് മോനും ഒരു മോളു ആണ്. ഒരു തീരെ വ്യത്യാസം ഇല്ലേനും ഒരു വയസ് സും നാല്മാസത്തെ ഡിഫറൻസൊള്ളൂ രണ്ടാളും. അപ്പം പിന്നെ ഞൻ ഒരുമിചെ കൂളൊക്കെ ചേർത്തീനത് ഓനെ നേർത്തെ ചേർത്തീനു.
ആ.
ഒന്ക്ക് പതിനഞ്ച് വയസ്സവാണെങ്കില് എ എസ് എസ് ൽ സിക്കുന്നിട്ട് ഇതരു ഇത് ഫിൽ ചെയ്തൊടുക്കാനൊക്കെണ്ടെയ്നി വയസ്സാവാത്തോണ്ടേ.
ആ.
ഓന്ക്ക് പതിനഞ്ച് വയസ്സ് നാളത്തേക്ക് പതിനഞ്ച് വയസാവൊള്ളു.
ആ.
നേരത്തെ ചേർത്തൊണ്ടങ്കി ആ, നാളെയാണ് ബെർത്തിടെ ആളിവിടെ ഇല്യ.
ഓ, ഓക്കെ, ഓക്കെ. പണകണ്ടാ.
പിന്നെ ഏച്ചിന്റെ കല്യാണം കഴിഞ്ഞതാ.
ഇല്ല ഇല്ല ഇല്ല എന്റെ ചേച്ചിടോ? ഹലോ. ഹലോ. ഹലോ. ഹലോ. ഹലോ. ഹലോ. ഹലോ.